ആ എന്താ വർത്താനം സുഖാണോ, ഹലോ
ആ ആ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പക്ഷെ സൗണ്ട് ഭയങ്കര കുറവാ
സൗണ്ട് കൊറവാല്ലേ, ഇവിടെ ബി എസ്- സെൻ. എൽ ആണ്. അപ്പാ റേഞ്ചിന്റെ പ്രശ്നണ്ടാവും, പിന്നെ ഈ മഴ ആയോണ്ടേ മഴയായൊണ്, ആ മഴ ആയോണ്ടേ മഴ ആയോണ്ടേ
ആഹ്
തിന് ബുദ്ധിമുട്ടാണ്.
സംസാരിക്കാൻ വേണ്ടീട്ട്,
ഉം മൂടൽ ഇണ്ടായാ ഇവിടെ റേഞ്ചിന് ബുദ്ധിമുട്ടാണ്,
ഓ അങ്ങനെ അങ്ങനെ, അപ്പൊ നമുക്ക് കോളിങ് എല്ലാം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, മ ഉള്ളവരുടെ അങ്ങോട്ടുങ്ങോട്ടും സംസാരിക്കാനുള്ള ബുദ്ധിമു
ആഹ് ശരിയാണ്,
ഓഹ് ഏഹ് നെറ്റെല്ലാം കിട്ടും നമുക്ക് അത്യാവശ്യം നമ്മളെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണല്ലോ, നമ്മളെ സൈഡിൽ ഇരുന്ന്ട്ട് കുറച്ച് സമയം സംസാരിക്ക അല്ലെങ്കിൽ എന്തെങ്കിലും എല്ലാം കാണോ എല്ലാം ചെയ്യാ, ആ സമയത്ത് ബുദ്ധിമുട്ടാവോ ഈ ഈ മഴക്കാലല്ലാം വരുമ്പോ
ഉം മഴ മഴ മഴ ആവുമ്പോഴാ അങ്ങനെ മൂടൽ ഉണ്ടാവുമ്പഴാ ചെൽപം നൽ ലോം മഴെയ്യുമ്പോഴും മൂടലൊക്കെ ഉണ്ടാവുമ്പളൊക്കെണ് ബുദ്ധിമുട്ട്
ആഹ് പ്രശ്നം വരാല്ലെ?. അബ പ്പം മഴക്കാലത്ത് നല്ല പ്രശ് ന്നായിരിക്കും അല്ലെ?. ജൂൺ ജൂലൈ മാസങ്ങളിലെല്ലാം നല്ല അത്യാവശ്യം പ്രശ്നായിരിക്കും.
ആഹ് ഭക്ഷണം കഴിച്ചോ?
ഹലോ, ആഹ് ഭക്ഷണല്ലാം കഴിച്ചു ബ ക്ഷണം കഴിച്ചു, ആ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഇതാ ഇങ്ങനെ കിടക്ക്ണ്ട്. ആഹ് ഈ ഒരു സമയം കിട്ടുന്ന സമയത്തല്ലേ വിളിക്കാൻ വേണ്ടി പറ്റുള്ളൂന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങള്, ആഹ് കുട്ട്യേളൊക്കെ ഇതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ആഹ് ഞാന് മോനെ അപ്പുറത്തേക്ക് പർഞ്ഞയച് ഇല്ലങ്കിൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കൂല എനിക്ക് കൊറച്ച് ഏ തുണിയെല്ലാം അലക്കി എല്ലാം കിട്ടാൻ വേണ്ടിട്ട് ഒണങ്ങി കിട്ടാൻ വേണ്ടീട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഈ മഴക്കാലത്ത് ഓഹ്, ഈ സാധനങ്ങളെല്ലാം ഒന്ന്- ആറിയിട്ട് ഒന്ന് ഒതുക്കി എല്ലാം കൂട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ആ ഇതെല്ലാം- ഒന്ന് റെഡിയക്കണംന്ന് വിചാരിച്ചിട്ട്, ഞാന് വിളിച്ചോണ്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാണ്. പിന്നെ എല്ലാം മടക്കി വെച്ച് ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞുണ്ടെങ്കില്. ആഹ്, ഒണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ആഹ് മഴക്കാലയല്ലേ ഇപ്പൊ നമ്മള് അലക്കി അലക്കി ഇടുന്നതല്ല- ഇത് ഒണങ്ങുന്നില്ലല്ലോ അപ്പൊ നമുക്ക് അയെല് പുതിയ പുതിയ അയൽ കെട്ട- കട്ട കെട്ടി നമുക്ക് മതിയായി വീട് മൊത്തം അയെലായാണ്
ഇവിടെ ഈ അയലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടണ്ട് പൊറത്ത് പക്ഷെ കാക്കച്ചികൾ കൊണ്ട് ശല്യം
ആഹ അതന്നെയത് പ്രശ്നം ഇവിടെ അയെല് മഴ- കാലത്ത് മാത്രേ ഇത്രേ ആയാലേ വരുള്ളൂ റൂമിന്റെ ഉള്ളിലും റൂമിന്റെ പുറത്ത് വീട്ടിന്റെ പുറത്തുംല്ലാം ഉണ്ടാവും എന്നാലും വീട് പുറത്തുനിന്ന് കാണുന്ന സമയത്ത് അയലെ മാത്രമേ ആദ്യം കാണുള്ളൂ ആഹ അത അ ഈ ച ചെ നമ്മളിപ്പോ ഇവിടെല്ലോ ആഹഹ് അതെ അതങ്ങ തന്നെയ പകഷ് - ചെന്നാലും ഒരാള് പൊറത്തുന്ന് കാണുന്ന സമയത്ത് മോശമല്ലേന്ന്- തോന്നല് നമുക്ക് എപ്പോഴും വരും പിന്നെ നമ്മളപ്പ ഭർത്താവും കാര്യങ്ങള അവരെല്ലാം അവർക്കൊന്നും ഇത് മൈൻഡ്ല്ലോ അപ്പൊ അവര് പറയും ഇത്- ഇപ്പോ ഒന്നുമില്ല എല്ലാ വീട്ടിൽ ഇതുപോലെ തന്നെ അല്ലേന്ന് പറയുന്നത് എന്നാലും നമുക്ക്‌ ഒരു സമാധാനൊക്കെട ആരെങ്കിലും വരുന്ന സമയത്ത്- ഇത് പൊറുത്തുന്ന് കണ്ട ഇരിക്കണ ബുദ്ധിമുട്ടൊക്കെന്ന് വിചാരിച്ചിട്ട് ആൾക്കർ എന്ത് വിചാരിക്കും ആഹ് എല്ലാടും ഇതുപോലെ തന്നെയ ആാണ് അപ്പുറത്തി ഇപ്പുറത്തി എല്ലാം വീട്ടില് ഫുള്ള് ആയെലാണ് ഇത് സാധനം ഉണങ്ങിിച്ചിട്ടുണ്ട് ഇത്രയും ആൾക്കാള്ള ഒരു വീട്ടില ഇടക്കിടക്ക് നമുക്ക് ഈ മഴ പെയ്ത തിനനുസരിച്ചി് ഉറങ്ങി കിട്ടണ്ടേ സാധനം
അ
െ എപ്പോഴെങ്കിലും ആ ചൂട് വരുന്ന സമയത്താണെങ്കില് ഏ അന്നേപ്പ ഈ സാധനങ്ങും നമ്മള ഒന്ന
യൂണിഫോം അടച്ച്ു കിട്ടിയില്ലേ പുതിയ ഇറങ്ങീന് യൂണിഫോം അപ്പൊ കിട്ടാൻ വൈകി ശീലത്തിി തിട്ട് അപ്പൊ അടിച്ചാൻ കൊടുത്തപ്പോത്ത നേരം വൈക്ക്ി
ആഹ അങ്ങനെ അങ്ങനെ ആ യൂണിഫോം കിട്ടുന്നവര് ർക്കസ് കാല അല്ലേ
ഉ ജീൻസിന്റെ ഡ്രസ്സ് ആവുമ്പോ അങ്ങനല്ലേ
ആഹ അത് ശരിയാണ്
ഉം അതുകൊണ്ടാ പ്രശ്നം ഉം
കുറ്റുള്ള ഡ്രസ്സാണെങ്കിൽ പിന്നെയും പെട്ടെന്ന് ഉണങ്ങും നമ്മളെല്ലാം പണ്ട് പഠിക്കുന്ന സമയത്തുള്ള ഡ്രസ്സ് എല്ലാം ആണെങ്കിൽ ഈ ഷിഫോണന്റെ മെറ്റീരിയൽ അല്ലേ അല്ലേ നല്ല വൃത്തിക്ക ഉണങ്ങി കിട്ടും അത് കുറച്ചൊന്ന് കൊണ്ടിട്ടുുള്ളത് പെട്ടെന്ന് ഉണങ്ങുന്ന തുണിയാണ്് നമുക്ക് പെൺകുട്ടിയൊക്കെ ഉള്ളത് പക്ഷെ ആൺകുട്ടി ള എങ്ങനും
അതന്നെയാ ഉണങ്ങാത്ത ജീൻസ ആണ ഇപ്പൊ എത്രയ ഒരാഴ്ച പിടിക്ക ഉണങ്ങണമെങ്കിൽ മെഷീ ഇന്താ പോയത് അങ്ങനെ തന്നെ
ആ അത് ആൺകുട്ടികക്ക എങ്ങനെയ നമ്മ പാന്റ് ഒന്ന രണ്ടെണ്ണം കൂടുതൽ തന്നെ വാങ്ങണം പിന്നെ അവരെന്തായാലും ഇടാ ല്ലേ പോന്നള്ളൂ അവർക്ക് വേണമെങ്കിൽ പിന്നെയ ഇടാലോ പക്ഷെ അവരിടൂല അത് വേറെ കാര്യം അവരെല്ലാം പുറത്തു പോകുന്ന സമയത്ത് ഈ യൂണിഫോമ എല്ലാം ഇട്ടിട്ട് പോു ആ ഒന്നും പോവല ആഹ അതൊന്നും പോവല അവര് അവരെ പാാന്റ് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും എന്തല് ഇത് ഉണങ്ങിട്ടണെങ്ക ഭയങ്കര ബുദ്ധിു് തനക്ക് പറയാ നമ്മള് ഇവിടെ ഇങ്ങെ തന്നെയ ആന്ന് എന്റെ ഇത്താത്തന്റെ മോൻന്റെ അഡ്രസ്സ് എല്ലാം ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇതിന്റെ പിന്നാലെ തന്നെ നണം നമ്മള്ടുള ക ക നമ്മ കുട്ടിക ക നോ വരുന്ന സമയത്തേക്കും ഇതിന്റെ പിന്നാലെ നിക്കാൻ ഒരാള് തന്നെ വേണം അങ്ങോട്ട് തിരിച്ചിടാനും ഇങ്ങോട്ട് ആഹ
അേരോള പറയുമോ രാത്രി മെഷീനിലിട്ട് ഉണക്കിട്ട് കിടന്ന്ുറങ്ങുമ്പോ നമ്മളൊ ഒരു ഡെനി ഹാളൊക്കെ അങ്ങനെ നിലത്താണ് വിരിച്ച് അപ്പൊാവെ ആവും മ്പോത്തിന് ഉണങ്ങുംന്ന്
ആ അത് ശരിയാ അതൊരു നല്ല ഐഡിയാ എന്തായാലും നമ്മ ഒറ്റൊരു സ്ഥലത്തെ ഫാന് കറങ്ങാൻ വേണ്ടി നമ്മള് നമ്മള് പണ്ട് ഞാന് പഠിക്കുന്ന സമ സമയത്തല്ലാ ഹോസ്റ്റലെല്ലാം നമ്മളിങ്ങനെയാ എന്തായാലും റൂമില് നമക്ക് കറങ്ങും ഫാന് കറങ്ങും ഒരു മൂന്നോ നാലോ അന്നേരം എന്തായാലും ഉണ്ടാവും എട്ട് എട്ടു പേരുള്ള റൂമില് നമ്മള് എല്ലാരിക്കും മോൾ അതായത് സൈഡിൽ നമ്മളെ സൈഡിലായിട്ട് എല്ലാരിക്കും അയല്ണ്ടാവും ആ അയലില് നമ്മള് ങേ അംഅ ഉണങ്ങേണ്ട തുണികളെല്ലാം ഒരു മൂന്നോ നാലെണ്ണം അങ്ങനങ്ങ് വിളി വിരിച്ച് നമക്ക് പിന്നെ അന്നേരത്ത് നമ്മളന്നെ മാത്രം ലെ ണ്ടാവൂളു അപ്പോ നമ്മളങ്ങ ഇന്ന് രാവിലെ ആവുമ്പത്തേക്ക് അത് ഉണങ്ങി കിട്ടും ഹോട്ടലാണെങ്കിൽ നമ്മള് ഉണക്കി ഇതുപോൽ തന്നെ ഏ ഹാങ്ങറിലാക്കിട്ട് വെച്ചെഞ്ഞിട്ടു ണ്ടെങ്കി അത് രാവിലെ ആവുമ്പത്തേക്ക് ഒണങ്ങി കിട്ടിക്കോളൂ കാരണം നാല് ഫാന് ഒരുമിച്ചിട്ട് ഓടു അല്ലേ ആ അപ്പൊ എന്തായാലും ഉണങ്ങികിട്ടും കാറ്റില് അവര് നല്ലൊരു ഐഡിയ ആണ് പക്ഷെ ജലദോഷം പിടിക്കും എല്ലാരിക്കും ഇത്
പിന്നെ ജലദോഷം പറ്റും ആ ജലദോഷം സിപ്പപ്പ എപ്പോഴും പറയണ്ട് ഉമ്മ പറയണ്ട് ഇണ്ട അങ്ങനെ നമ്മള് ന്നൻഞ സാധനൊന്നും റൂമില് കെടക്ക്ണോട്ത്ത് വെക്കരുത് ന്ന് പറയും
ആഹ് വെക്കരുത് നമ്മള് പ്രത്യേകിച്ച് കുട്ട്യാളെല്ലാ ഉണ്ടാവുന്ന സമയത്താണെങ്കില് തണു ഈ തണുപ്പ് തട്ടി തന്നെ തുമ്മലുണ്ടാവും മൂക്കടപ്പ ഉണ്ടാവും കുട്ടി പിന്നെ അങ്ങനെ ജലദോഷം വര അല്ലെങ്കില് രോഗങ്ങള്ൾ വിട്ടുമാറുന്നില്ല മഴക്കാല അല്ലേ മഴക്കാല രോഗങ്ങൾന്ന് പറ പ്രത്യേകം എടുത്തിട്ട് പറയുമല്ലേ നമുക്ക് പനിയും ജലദോഷവും ശരീരവേദനയും എല്ലാം കൂടിട്ട് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാംകൂട്ടി ഒന്ന് ദാ അത് ശരിയാക്കി കൊണ്ടുപോവേണ്ടേ നമ്മക്ക് വന്നെയ്ഞ്ഞിട്ട്ണ്ടെങ്കി മക്കൾക്കും വരും മക്കൾക്ക് വന്നൈയ്ഞ്ഞിട്ട്ണ്ടെങ്കി ബാ ഇള്ളവരിക്കും വരും ഇത് അയൽവാസിയേക്കും വന്ന് എല്ലാരി ക്ക്‌ വന്നിട്ടേ ഈ സാനം പോകുള്ളു അതാണ് പ്രശ്നം
അത് ഒന്നാമതൊക്കെ നമ്മള് ഇങ്ങനെ ആ ഇപ്പ ഇതുണ്ടായി എന്താ പറയാ അന്ന് കൊറോണാക്കെല്ലെ അന്ന് എന്താ പറയല് ജാഗ്രത വേണംന്ന്
ആ
ഓര് കാ ചെലോരെക്കെ ഉണ്ടായാല് ചുമക്കെ ഉണ്ടായാല് എടുത്തുള്ള ആൾ നിക്കന്ന് മോത്തോക്കി കൊരക്കും എട്ടന്ന് ആ നമ്മളെപ്പളും മാസ്ക് ഇട്ട് നട ക്ക് അങ്ങനെ കെദ്യാലും ഉണ്ടാവൂല്ലല്ലോ
ആ അത് ശരിയാ പക്ഷെ എല്ലാരിക്കും മാസ്ക് പറ്റൂല എനക്കൊന്നും പറ്റൂല മാസ്ക് ഇട്ടൈഞാ ഭയങ്കര തലവേദന എടുക്കും നമക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു
ഇല്ലോ ഉള്ളോട്ത്ത്‌ക്ക് പോകുമ്പോ ഇല്ലാത്തോരിടണം
ആ അത് ശെരിയാ പിന്നെ ഈ ആ തുമ്മുന്ന കാര്യ ഉണ്ടല്ലോ എല്ലാരും ആർക്കും അങ്ങനെ ഇതൊന്നുംല്ല കൈ വെച്ചിട്ട്ന്നെ ഇങ്ങനെ തുമ മുന്തുമീറ്റ ആ കൊണ്ട തന്നെ വേറെ ടെങ്കും പിടിക്കുകയും ചെയ്യും അവിടെയാണല്ലോ ബാക്കിയുള്ളവരും കൈകണ്ട് മാത്രട്ട് വെക്കുക
എങ്ങനെയ അങ്ങോടൊക്കെ ജലദോഷം പിടിച്ചാല് ജലദോഷം പിടിച്ചണ ആള് ചിലപ്പം മാസ്ക് ഇടുക അല്ലെങ്കിൽ ജലദോഷം പിടിക്കാത്ത ആളാരരെങ്കും ന്ന നങ്ങുമ പുറത്തു പോകും അത്രക്കെ അതുകൊണ്ട് ഒരാക്ക്ണ്ടായാൽ മറ്റുള്ളവൾക്ക് പെട്ടെന്ന് പിടുക്കൂല
ആഹ
ഇല്ല കറിങ്ങാനെ ഉണ്ടായിപ്പെെട്ടാ പിന്നെ എന്താ തലവേദനയും പാനീയം ഒക്കെ ആയി ചുമ ഒന്ന് ലാസ്റ്റ് അങ്ങനെ മാറുള്ളൂ
പിന്നെ നമുക്ക് ശരിയായ രീതിക്ക് നമ്മൾ ഡയറക്ട് കോൺടാക്ട് തന്നെ വരണം നിർബന്ധം ഒന്നുമല്ല ഇപ്പത്തെ പനിയും ജലദോഷല്ലം നമ്മളൊന്ന് അടുത്തൂട്ട പോയിട്ടുണ്ടെങ്കിലും നമുക്ക് വരുന്നുണ്ട് എല്ലാരിക്കും അതെന്നെ
പെട്ടന്ന് വിളിക്ക് ഉം
എന്തോ
പ്രസവിച്ചൊക്കെ കെടക്കാണെങ്കില് കൊച്ചുങ്ങൾക്കൊക്കെ എല്ലാരും പറയാ ഡോക്ടർമാർന്ന് ജല്ന്തോഷം പിടിച്ച് ചെല്ലുമ്പോൾ ഡോക്ടർമാര് പറയാണ് ഇക്ഷൻ പറ്റൂല ജലദോഷം പിടിക്കണമല്ലോന്ന് ഉമ്മ കയ്യിക്കരുതുന്നു അപ്പൊ എല്ലാരും ഉമ്മവെക്കുല്ലേ കുട്ടികളാവകുമ്പോ
അത് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കുവല്ലോ ഒന്നാമത് കുട്ടിയൊക്കെ അതുകൊണ്ടാ ഡോക് കുട്ടിയോൾ അങ്ങനെ പറയുന്നുണ്ടവാ കുട്ടിൾക്കെ പഠി പെട്ടെന്ന് ജലദോഷവും പനിയെല്ലാം വരുംന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കണം
അപ്പൊ ഈ നമ്മള് എന്താറയോ ഉമ്മമാരൊക്കെണ്ടാവുമ്പോ അവരോടെ നമ്മള് പറയാൻ പറ്റൂല ഇതൊന്നും
ആഹ അതിന്നെയാണ് പ്രശ്നം ഭർത്താക്കന്മാരമ്മമാരോട് പിന്നെ തീരെ പറയില്ല ഭർത്താക്കമാരെ വീട്ടാരോടെ നമുക്കൊന്നും പറയാൻ വേണ്ടി
ആഹ ചെലോളക്ക് അങ്ങനെ ഉമ്മ വെച്ചിട്ടും അങ്ങട്ടും ഇങ്ങട്ടും ഇതാക്കും കുട്ടികളെ ഒന്നും പറയാൻ പറ്റൂല ജലദോഷം വിട്ട് ചെറിയ മക്കള് വേറെ മക്കള ഉണ്ടാവട്ടോ കൊച്ചിനുമ്മ കൊടുത്താടന്ന് പറയും
ആഹ് അതെ നമുക്ക് അന്നേരത്ത് തലക്ക് എടുത്തിട്ട് എന്തെങ്കും അടി ാൻ വേണ്ടിറ്റെ തോന്നും കുട്ടികള് കടന്നുറക്കുന്ന കുട്ടികളെ വിളിച്ചെഴു സ്ഥിതീ ജലദോഷം കൊടുക്കുന്ന പോലെയാണ് അത് ഇവരിക്കൊരു ബോധം ഉണ്ടാവൂല
നമ്മളെന്താറിയ എന്ന് ജലദോഷം പിടിച്ചിട്ടു കഫക്കെട്ട് ഇങ്ങത്തെ ഉണ്ടായിട്ട് ആവി പിടി ക്കാമ്പോല. ങ്ങട്ട് ഡോക്ടർ പറയും ഒരിക്കലും അങ്ങനെ ഉമ്മ വെക്കെക്ക് അയ്ക്കര്ത് ജൽദോഷം ഇൻഫെക്ഷൻല്ലോല് ട്ത്തേക്ക് കൊണ്ടോകര്ത്. അങ്ങനൊക്കെ പറിം.
അത് അവരിക്കൊരു സ് വേണം അതായത് നമുക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് അവിടൊരു കുഞ്ഞവയുണ്ട്. അപ്പൊ ആ കുഞ്ഞിനേും കൂടി നമ്മള് ജലദോഷം പഠിപ്പിക്കരുത് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോവാന്നുള്ളൊരു സ്വാഭാവിക ബുദ്ധി അവർക്ക് വേണം അതി ഇല്ലാത്തടത്തോളം കാലം ഇതന്നെയാ നമ്മക്ക്. ഒന്നും പറയാനുകയില്ല നമ്മള് ഇങ്ങനെ നമുക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യല്ലല്ലോ നമ്മ നമുക്ക് മാനസികമായിട്ട് നമ്മള് ബുദ്ധിമുട്ടുമെന്നല്ലാണ്ട് വേറൊരു കാര്യം. ൽ വരാനില്ലല്ലോ ആ ഇവര് ഭർത്താക്കന്മാരെ വീട്ടി നമ്മളൊന്നും പറയാനും കയില്ല നമുക്ക് അവരോടൊന്നൊന്ന് പറയാൻ കഴിയില്ല ഞാ ഇപ്പ വിളിക്കാവേ
ന്നായിക്കോട്ടെ ശരി.